സുഖാണോ
ആ അൽഹം ദിലില്ല നിക്ക്
എങ്ങനെയുണ്ട് കാലാവസ്ഥയും വിശേഷങ്ങളെല്ലാം
കാലാവസ്ഥ ഇന്നല്ല ഇടയിലല്ലേ മഴയൊക്കെ കൊറച്ചു കൊറഞ്ഞിനി
ആഹ് ഇത് ഇവിടുത്തെ കാലാവസ്ഥാന്ന് വെച്ചാൽ മഴ പെയ്യുന്നു വെയില് വരുന്നു മഴ പെയ്യുന്നു വെയില് വരുന്നു
അതെ അതിവിടെ രാവിലെ മുതല് നല്ല വെയിൽ തന്നെ
ഇല്ല ഞാൻ എന്റെ മോൾക്ക് പനിച്ചിട്ട് കാണിക്കാൻ പോകുമ്പോ പോകുന്ന സമയം നല്ല പോകുന്നതിന് മുമ്പിലേ നല്ല വേയില് ഇറങ്ങുമ്പോൾത്തെ നല്ല മഴ പിന്നെ ആദ്യം ഹോസ്പിറ്റലിൽ തിരിച്ച് വരു അതുപോലെ നല്ല മഴ പിന്നെ ഇതാ വീടെത്തുമ്പോഴത്തേ
അതെയാ ഇതാണ് കൊറച്ച് ചെല്ല തുണിപ്പ എല്ലാം ഉണ്ണി നല്ല ബെയിയിലട്ട്
ആഹ് ഉണങ്ങി എന്നാ അഴ നല്ല കാലാവസ്ഥ ശരിക്കും ഇവിടെ ഉണക്കാൻ പറ്റുന്ന സാഹചര്യം ഉള്ളെ
ആഹ്
ആഹ് ഈടായിട്ടില്ല ഇവിടെ വെയിലും ഉണ്ട് മഴ പെയ്യുന്നുണ്ട്
ആഹ് ഇവിടെ ഇന്ന് പെയ്യ്തിട്ടേയില്ല
ചോറുതിന്നാ
ആ ചോറുണ്ട് നീ ചോറുതിന്നാ
ആഹ് തിന്ന് നിങ്ങളന്താ കറി വെച്ചിനി
ഞങ്ങള് കോഴിക്കറി കോഴിക്കറിയും സാദാ ചോറും
ആഹ് കോഴിക്കറി എങ്ങനെയാ വെക്കല്
കോഴിക്കറി എല്ലാം ഒന്ന് ഒന്നായി എടുത്തിട്ട് വേവിച്ചിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ആഹ് ബാട്ടിച്ചല്ലാം ഒന്നാകെ ബാട്ടു ഉള്ളി തക്കാളി
ആഹ് ആഹ്
ഒന്നിച്ച് ഇത് വാട്ടിട്ട് അടച്ച് വെക്കുന്ന അപ്പം ഒക്കെ ഈ കച്ചറ കിട്ടുന്നില്ല
എന്തോന്ന്
കച്ചറി ഉണ്ടന്നില്ലേ അതിന്റെ ഉള്ളി തക്കാളിണ്ടല്ലോ
ആഹ് ആഹ്
ആഹ് അതുണ്ടാന്നില്ല എല്ലാരും അരചിട്ട് വെക്കല്ലേയ് നി
എന്നിട്ട് അതേ ഫുൾ വാട്ടി കഴിഞ്ഞിട്ട് ആദ്യം അടക്കൂ
ആഹ് ഫുള്ള് എല്ലാം ഒന്നിച്ചിട്ട് ഞാന് പാട്ടു മുളും മല്ലിപ്പൊടി ഉള്ളി തക്കാളി എല്ലാം
അതെല്ലാം പാട്ടീട്ട് എന്താക്കാ
അർക്കും ജു മറ്റെ മിക് മിക്സിയിലരക്കും
വാട്ടി കഴിഞ്ഞിട്ട്
ആഹ്
ആദ്യായിട്ട് ഒരാളെ പാചകം ഇതാർന്ന് എന്നിട്ടോ
എന്നിട്ട് ത തളിച്ചിട്ടാ നമ്മളിക്ക് കോഴി ഇടുന്നേ ഉ മൂ മൂളില്ല മൂളിലേക്ക് ബള്ള ഒയിക്കണം അത് കട്ട പറ്റിണ്ടാവില്ല അരച്ഛ മെള്
ആഹ്
ഇലൊക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല പാങ്ങല് പക്കണം
നല്ല രെസാ
ആഹ് നല്ലൊരിഷ്ട്ടാ
അതെയ് ആ ഒന്നും ഉണ്ടാവില്ല ഇന്നലെ പൊറോട്ടക്ക് കൊണ്ടുവന്ന കറിയില് മി മിക്സില് അരച്ചിട്ട് കാണുന്നേ സാ മസാലക്കറി ഒന്നുമില്ല എല്ലെ മിക്സില് അതിപ്പ ഇന്ന് രാവിലെ നമ്മള് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല രാത്രി പൊറോട്ടയും കറിയും കൊണ്ടുവന്നീന് മസാലക്കറി അതൊന്നും ഇല്ല എല്ലാം മിക്സിൽ അരച്ചത്
എല്ലാം മിക്സിൽ അരചങ്കിൽ ഇല്ലേ നമ്മക്ക് കൂട്ടാന്ന് എളുപ്പാങ്ങ് കറി
ആഹ് അങ്ങനെ ചെയ്തല്ലേ ഞമ്മള് അങ്ങനെയല്ല ഫുള്ള് തക്കാളി പ പച്ചമുളി അല്ല ഉള്ളി ത തക്കാളി നല്ലണം വാട്ടും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകില് മിക്സിയില് ചതക്കും
ച്ചിട്ട്
ആഹ് അങ്ങനെ ചതച്ചിട്ട് നേല്ലാണം ആകും വാട്ടും എല്ല ഒന്നിച്ച് കറി വേപ്പില മല്ലിച്ചപ്പിട്ട് എന്നിട്ട് മല്ലിപ്പൊടി കൊത്ത അല്ല കൊത്തമ്പാലിപ്പൊടി പൊടിമുളക് മസാല കരം മസാലെന്റെ എല ഇറച്ചി മസാലപ്പൊടി ഇട്ടിട്ട് നല്ലണ്ണം വാട്ടും വട്ടീട്ട് കോയി കോയി ഇറച്ചി ഇടും എന്നിട്ട് വള്ളം ഒഴിച് കൂക്കൻ ഇടലാ രണ്ട മൂന്ന് കൂക്കല്
അല്ല അങ്ങനെ പാങ്ങണ്ടാ ല്ലാ കുക്കറിലെക്കുന്നെയാ
ഏഹ്
കുക്കർ ലോക്കുന്നിയാ
ആഹ്
അതെയെ കോയിന്നല്ലോണ്ണം വേബ്ന്നില്ലേ കുക്കറിൽ വെച്ച
ഇൽരണ്ട് കൂക്കല് കൂക്കിയാല് വേകുന്നില്ല അല്ലെ
അതെയെ ഇന്നാ ഞങ്ങക്കെല്ലെ ഞങ്ങല്ലാം ഒന്നിച്ചിട്ട് അരച്ചിട്ട് തിളക്കാൻ വെക്കും അത് കോയി ഇട്ടില്ല കോയിട്ടി വ ഞ്ഞമ്മളക്ക് മസാലെല്ലാം ഇടും
ഒരു ദിവസം ഞാൻ ഏതാലും ഇങ്ങനത്തെ മോഡല് വെച്ചോ നോക്കും ഞാൻ ഇന്നേ വരെ ഇന്ന ആദ്യായിട്ട് ഒരാളിത് കേട്ടതാണ് ഏതായാലും വെച്ച് നോക്കണം
പാങ്ങണ്ടാന്ന് കറി
അതുപോലെ നിങ്ങളെ ബിരിയാണി എങ്ങനെയാന്ന്
ബിരിയാണി സാധാരണ മസാലാകിറ്റ്
വെക്കുന്ന പോലെയ ഇതുപോലെ തക്കാളിയാ മറ്റോ മിക്സിയില് അരക്കോ
ഇല്ല ഇല്ല അങ്ങനെ ഇടിയോട് ഇടല്
ആക്കെല്ലുണ്ടാ
ആഹ് ബിരിയാണി ആക്കൽ കുറവ് അല്ലേ അങ്ങന്റെ തക്കാളി ആക്കൽ അല്ല അല്ല മസാല കരച്ചെങ്ങ് പാങ്ങണ്ടാവര ആഹ്
ആഹ്
ഉം മസാലൊക്കെ
ആഹ് എന്ത് നല്ലവണ്ണം വാട്ടി വെക്കല്ലേ സമ്മന്തി പോലെ തരിക്ക എന്നിട്ട്ഈ ബിരിയാണിക്ക് ചമ്മന്തില്ല ആാക്കലുണ്ടോ
ഇല്ല
തൈര് അച്ചാറിയുള്ളൂ
ആഹ കാണ ബരിയാണിംപിന്നെ ചിക്കൻ ഫ്രൈ ആക്കും
ഇതന്തെന്ന് തൈരുവാ
തൈര്ല്ല ചിക്കൻ ഇത് ഫ്രൈ ആക്കുന്നല്ലമ്മോ
ആഹ് അത് കോഴി ഇറച്ചി ഫ്രൈ ആക്കൂ നിങ്ങത്തെ തൈര് ഒന്നും കൂട്ടൂലായിരിക്കും അല്ലെ
ആഹ് തൈര് കുട്ടുന്നമ്മ കച്ചമറ ആക്കുന്നില്ലേ
ന്ത്യാകും പൊതിന മല്ലിച്ച ചപ്പ് പുതിീന ചപ്പ് ചെറുനാരങ്കലും പിഞ്ഞിട്ട്
ആ മ
പിന്ന ഇതും വാണം ഞമ്മക്ക്. മുഹബത്ത് ചായന്ന് പറഞ്ഞിട്ടില്ലേ?
ഏ അറിയല.
അത് കട്ടൻ ചായ ചെറുനാരങ്ങ പീയും. എന്നിട്ട് ഈ പുതിന ചപ്പില്ലേ. ചപ്പും മാത്രം എടുത്തിട്ട് പതപ്പിക്കും നല്ലണം. കല്യാണത്തിനല്ല ഇപ്പല്ലേ, പലതരം ചായ.
ആഹ ആഹ.
അയില് ഒരു ചായ ഉണ്ട്. അത് ഈ തെയ്തിന്റെയാ പുതീനന്റെയാ. അത് അരിച്ചിട്ട് കുടിക്കാം നല്ല ടേസ്റ്റ്. ബിരിയാണിക്ക് മെയിന ആയിട്ട് നമ്മുക്ക് ലവ.
അതെയാ. ഇങ്ങ അതെന്നെ കുടിക്കല്?
ദഹനം.
ആഹ ആഹ കല്യാണത്തിനില്ലേ കൊറയേ, കൊറെ തരം ചായ ഉണ്ടല്ലോ.
ആ അത് പലതരം അല്ലേ. അതിലും മുഹബത്ത്ന്നറഞ്ഞ ഒരു പുതീനന്റെ ചായ ഉണ്ട്.
അതെയാ. പിന്നെ, നിങ്ങള ട കൃഷി അങ്ങനത്തെല്ലാം ഉണ്ടാ.
എന്ത്?
കൃഷി അങ്ങനത്തെല്ലാം ഉണ്ടാ?
കൃഷിയൊന്നുമില്ല. ഇങ്ങള അടുത്ത് കൃഷിയുണ്ടാ. ഞാൻ പപ്പായ, തെ ങ്ങ്, വാഴ അതെല്ലാം ഉണ്ട്.
ആ അതന്നെ നിങ്ങ പറയാമ്പോല് ചെറിയ കൃഷി അത്ര തന്നെ.
ആഹ് ആറ് സെന്റ് ആറര സെന്റ് സ്ഥലത്ത്.
ആഹ ഞങ്ങള്ക്ക് പതിനാല് സെന്റ്ണ്ട്.
അന്നേരം കൃഷി നടത്താലാ.
അല്ല, മാത്ര ഇടാ കോഴെല്ലാംണ്ടമ്പോ എന്തോ കഴുന്നില്ല ഞങ്ങളെ വീട്ടില് പോയിണ്ട്, ആഹ് ഒന്നും പച്ചക്കൊന്നുംല്ല, എല്ലാ തിന്നുന്നു
ആഹ്, എന്തായാലും കുട്ടിൾ എത്രയാ?
എനിക്ക് നാല് കുട്ടികള്, നിനക്ക് എത്ര?
എനക്ക് മൂന്ന് പെൺകുട്ട്യാളാണ് നിങ്ങക്കോ
എനിക്ക് നാല് ആൺകുട്ടികള് ആഹ ഹ ഹ സേം ആഹ.
പെൺകുട്ടികള് വേണോപ്പാ. കാരണം ഞമ്മ ക്കൊരു വെല്ലായ്മ വരുമ്പോ കുട്ടികളല്ലേ, ഒരു പാത്രം തേക്കട്ടെ അടി ച്ചുവാരാനല്ലേ വെരേല് കിട്ടു
ആഹ്, പൊരൽ പണിയെല്ലാം എടുക്കൂല്ലോ. പൊൺ കുട്ട്യൊ
ആഹ് അതെന്നെയ എല്ലരുടേം ന്നൊരു എന്താന്ന് വെച്ചാ ആൺകുട്ടികള് അതിനൊന്നും നിക്കൂല്ലല്ലോ പക്ഷേ ഓരോരുത്തർക്ക് നിക്കുന്നിണ്ട് ഇങ്ങളെ കുട്ട്യാൾ എങ്ങന്യാ അടിച്ചലും പരി
ആഹ് ആഹ് ൻ്റെ രണ്ടാമത്തെ മൊനാക്കും മൂത്ത മോന് നിക്കാല്ലങ്ങനെ പോണ് ജോലിക്ക് പോന്നേ
ആഹ് അതന്നെ അങ്ങനിപ്പൊളത്തെ അതീകാൺകുട്ടിയളും ഉമ്മാമാർക്ക് സഹായിച്ചുകൊടുക്കുന്നുണ്ട് അടിച്ച് വാരാനും പാത്രം തേക്കാനും അലക്കാനെല്ലാ നിക്കുന്ന ത്. ആഹ് അതാ ഞാൻ ചോദിച്ചേ ങ്ങക്ക് ചെയ്യെലണ്ടോന്ന്
അൻ്റെല്ലേ രണ്ടാമത്തെമോനെല്ലൊ സഹായിക്കൂ
രണ്ടാമത്തതേരിക്കുല്ലേ
ആ മൂത്തതില്ലാ ഓനിപ്പോ പ്ലസ്ടുവിട്ട് ഡിഗ്രീലേക്ക് പോന്നേ
ആ മൂത്ത മോനാ
ആഹ് അപ്പോനിക്കിപ്പം മൂന്നുമാസത്തെ വെക്കേഷെനൊണ്ട്
ആഹ് അന്നേരെ ഡിഗ്രി പൂർത്തിയാക്കിയോ
ഡിഗ്രി പി ആഹ് ഫസ്റ്റിയറ്
അന്നേരം പോയി തന്നെയല്ലേ ഓൺലൈലാ പഠിക്കുന്നേ
അല്ല പോയിട്ടെന്നാ
അതെയോ ഇത്താതീകാളും ഓൺലൈനിലടച്ചിട്ട് കംപ്ലീറ്റാക്കലല്ലേ
അല്ലാല്ലാ വൻപോയ് തന്നാ പഠിക്കുന്നേ
എന്ന്ട്ട് ബിസ്നസായ്ട്ട് എന്തെങ്കു ജോലിപരമായ്ട്ടുള്ളത് പോയിട്ട് പഠിക്കലോ
ആഹ് പോയിട്ട് പഠിക്കാനുണ്ട നല്ലതുംഅതല്ലേ ആഹ് കൊടുത്തീല്ല കൊടുക്കണ്ടപ്പറേ കൊടുത്തീററ ഓന്റ കയ്യില്കൊടുക്കണ്ടെത്രേ
ഡിഗ്രി ഫസ്റ്റിയറിൽ കൊ ആപേക്ഷ കൊടുക്കുന്നത്രേ
ആഹ്
അതേ ആയിപ്പോ ഡിഗ്രി അങ്ങനെ പോയിട്ട് പഠിക്കുന്നില്ല നാല് വർഷൊണ്ടായോണ്ട് വാല് നല്ല ഡിഗ്രി പഠിച്ചേന് തുല്യം തന്നെ ഓലും അത്ണ്ട് ഓലിപ്പോ വന്ന്ട്ട് അന്റെ മോളിപ്പം പ്ലസ്ടൂലാന്ന് ഞാ ഇപ്പതന്വേഷിക്ക്ന്ന്ണ്ട്
അതെയാ അതെ
പോണ്ടാലോ നാല് വർഷം വെറ്തെ വേസ്റ്റല്ലേ ഇപ്പം സ്കൂളിലെ കു ടീച്ചർ മാരെന്നെ ന്തൊയ്യ്ന്നേ ലാസ്റ്റ് ഇങ്ങനെ ചെയ്താലും നല്ലതെന്നെ കാരണം വെറ്തെ നാല് വർഷം വേസ്റ്റാക്കലാന്ന്
മൂ മൂന്ന് വർഷല്ലേ
ഇപ്പം നാല് വർഷം നമ്മളെ നാട്ടിൽ ല് നാല് വർ നാല് വർഷം
അതെയാ എല്ലാട്ത്തും അങ്ങനായ്ര്ക്കും എല്ലാട്ത്തും എല്ലാട്ത്തു അയ്ക്കും പഠ്പ്പ് പോലലേ
ഏഹ്
ജോല്യല്ലാത്തൊരുപോലലാ അല്ല പൈ ത് പഠിക്കുന്നത്
നാല് വർഷം ആവുമ്പോഴത്തേക്ക് പെൺകുട്ടികൾക്ക് വയസ്സാട് എത്തിയില്ലേ.
അതെന്നെ.
അവര് ഞാൻ പറഞ്ഞ് ഓൺലൈനാക്കീട്ട് ഈ ജോലിപരമായിട്ടുള്ളത് കോഴ്സ്ണ്ടല്ലോ അധീകാളിപ്പങ്ങനെ ചെയ്യ്ന്ന്ണ്ട് എന്നിട്ട് പണിയെടുത്തോണ്ട് ഡി ഗ്രി എട്ക്കല് ഓൺലൈല്
ആഹ് ആഹ്
അയ്ന്റെ സർട്ടിഫിക്കറ്റിനാലും വാല്യുണ്ട്പോലും ഏത് ഇതോ
ആഹ് ഈ കോഴ്സ്ന്റെത്
അത് നിങ്ങ നല്ലത്. കാരണം ഏതാ എടുത്തെന് പ്ലസ് ടു പ്ലസ് വണ്ണ് പോം മോനത് ജ എടുത്തനി. അന്റെ മോളും കോമേഴ്സ് ന്നെ. കൊമേഴ്സ് എടുത്താളല്ലോ ഇപ്പൊ അങ്ങനെ എടുക്കന്നെ. അത് കമ്പനിയില്ലേ. ആഹ് ആടെ നിങ്ങ കാര്യപ്പെട്ട ടീച്ചർമാരോട് അരോട് അന്വേഷിച്ചാൽ മതി. അന്നേരം അവര് പറഞ്ഞു തരും.
ആഹ അത് എത്ര വർഷം പഠിക്കണം?
അത് മൂന്ന് വർഷം രണ്ടു വർഷ എന്റെ മോള് പഠിക്കാൻ തുടങ്ങി ഇല്ലാല്ല. ഞാൻ ഇപ്പം പ്ലസ്ടു കഴിയുമ്പഴത്തേക്കല്ലു, ഞാ ഈ മൂന്നാലാളിങ്ങനാ ഞാ സ് വിദ്യാലയത്തിലല്ലും മീറ്റിങ്ങിനെല്ലും പോകുമ്പോ, റോട്ട്മ ന്റെ ചങ്ങായിമാറെ മക്കളേലും കാണുണ്ട്, ഞാൻ ചോദിക്കും എവിടെയാ പോയെർന്നെ. പറയും ഇങ്ങനാ ഏഹ് വി നിങ്ങനെ ജോലിപരമായിട്ട്ഠിക്ക ഞാഴച്ചാ അന്നേം ഡിഗി എങ്ങനെ എടുത്താ അേരം പറഞ്ഞ അമ്മ ഡിഗ്രി ഞാൻ ചോദിച്ചന്നേരം ഈ പഠിക്കുന്ന സമയം ഈ ഓരോ കമ്പനിയില